ഹലോ എന്തോ എടുക്കുന്നു നീ
ഓ ഞാനവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു ഞാനിപ്പോ നിന്നെ അങ്ങോട്ട് വിളിക്കണംന്ന് വിചാരിച്ചിരുന്നതാ
എന്ത്വാ കാര്യം
ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവത്തിന് ക്ഷണിക്കാനായിട്ട് ങ്ങള് വരുവോ രണ്ടുസം കഴിഞ്ഞിട്ടാ
ആഹ് ന നോക്കട്ടെ കോളേജ് ഉണ്ടോന്ന്
ആഹ് ഞായറാഴ്ചയാ കോളേജില്ല
ആഹ് നോക്ക നോക്കട്ടെ
ഞായറാഴ്ചയായിട്ട് എന്തു ട്ട നോക്കുന്നെ
അല്ല വേറെ വല്ല പ്രോഗ്രാം അങ്ങനെ വീട്ടുകാര് നേരത്തെ ഇട്ടു പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ
വീട്ടുകാര് അതിന് പോട്ടെ നീ ഇതിനു വാ
ആ അല്ലേ റിലേറ്റീവ്സിന്റെ ആവുമ്പോഴാടി പാട് ഓ എല്ലാത്തിനെയും കൂടെ എടുത്ത് വെച്ച് കെണറ്റി ഇടാന്തോന്നും
ഉം ഉം കിണറ്റിയൊന്നും ഇടണ്ട എല്ലാരും ഇവിടെ നിന്നോട്ടെ
ആഹ് എന്താ ചെയ്യാനാ കൊറെ എണ്ണതിന് കൊറെ പരാതി കുന്തോം കൊടച്ചക്രവും
ആ നീ പോയാലും പരാതി പറയും പോയില്ലേലും പരാതി പറയും പിന്നെ എന്തുവാ
പോയാ പരാതിയോന്നും പറയത്തില്ല എന്നട്ട് ഇന്നട്ടെ പറയുന്ന ഞങ്ങള് നിങ്ങള വീട്ടിൽ ട്ടിൽ വന്നില്ലേൽ നിങ്ങൾ പറയുലോ എനിക്ക് സന്തോഷംള്ളൂ ഇതൊന്നും വന്നില്ലേല് ആഹ് അതിന്ന് വരില്ല
ഉം ആ പിന്നെ ആ നീ വ പറ്റുമെങ്കി വരണേ ഞാൻ സീരിയസ് ആയിട്ടാന്നേ പറയുന്നേ
ആഹ് നോക്കട്ടേ ഞാൻ പപ്പടൊക്കെ ചോദിച്ചേ ടും വിടാതിരിക്കത്തില്ല വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലങ്കിൽ വിടാതിരിക്കത്തില്ല
ആഹ് അമ്മയും കൂടി വേണം നീ ഒറ്റയ്ക്ക് മാത്രം പോരാ എല്ലാരും വരണം
ആഹ് അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഞാൻ ചിലപ്പോ വരും അമ്മയൊക്കെ കൊണ്ടുവരാൻ പ നമ്മുടെ ഇവിടെ എല്ലാരും ഒന്ന് ഓഫ് ആയിട്ടുള്ള ദിവസം വേറെ വർക്ക് ഒന്നും ഇല്ലെങ്കിൽ
ഉം പിറ്റേന്ന്
ആഹ് അത് കൊള്ളാംഅങ്ങനൊന്നും പറ്റത്തില്ല എനിക് ഇന്ന് തന്നെ വേണം എനിക് പിന്നെ പിറ്റേന്ന് കോളേജി വരണ്ടേ
കോളേജ്ന്നും ഇല്ലന്ന്
ഉച്ചയ്ക്കടുത്ത് വെയില് കൊള്ളാനാന്ന വരുന്നത്
ആണ് പരിപാടി അത് തീരാൻ തന്നെ എത്ര
ആഹ് ആ അതൊന്നും എനിക്ക് അറീത്തില്ല ഞാൻ അല്ലെങ്കിൽ തിരിച്ച് ചേട്ടനെങ്ങാണം വിളിക്കാൻ വരാൻ പറ്റ് റ്റ്വോന്ന് ചോദിക്കട്ടെ ഞാൻ പറയാ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ
അടി പന്ത്രണ്ട് ഒരു മണിവ വരെ ഫ്ലോട്ട്ണ്ട് പത്ത് നാല്പത് ഫ്ലോട്ടൊണ്ട്
ആഹ് ഞാൻ നോക്കട്ടടീ ഞാൻ പറയാ
രണ്ട് ദിവസം കഴിഞ്ഞിട്ടാ പറയണം നേരത്തെ ഉം പിന്നെ നിങ്ങളുടെ അവിടുത്തെ ഉത്സവൊക്കെ തീർന്നോ
ഇല്ലടി ഇനി ഒരെണ്ണം ഉണ്ട് ബാക്ക ക്കിയേക്ക ഇത്ര ദൂര ആയിരുന്നു അതാണ് ഞാൻ നിന്നെ വിളിക്കാഞ്ഞേ ഞങ്ങളുടെ അടുത്തുള്ളത് ഇപ്പ ഇനി വരുന്നതേ ഒള്ളൂ അയ്ന് നീ വന്നില്ലേ നിന്നെ ഞാൻ ശരിയാക്കും
ആദ്യം നീ എന്റെ ഇയ്നി വന്നിട്ടല്ലേ അങ്ങോട്ട് വരണോ വേണ്ടേന്ന് ഞാൻ ആലോചിക്കുന്നേ
അത് കൊള്ളാം ഞാൻ വരൂന്ന് പറഞ്ഞില്ലേ ഇയാളോട്
ന്നാള് പിന്നെ പറഞ്ഞതോ നിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ
എടീ അത് ഞ കാരണം ഞായറാഴ്ച പിന്നെ തിങ്കളാഴ്ച്ച സ് കോളേജി പോണേ
ഓഹ് കോളേജി പോവാതിരിക്കാൻ ഒരു വഴി തോന്നിക്കുന്ന ആളാണ് എന്റെ അടുത്ത് ഈ പറയുന്നത്
അങ്ങനല്ല അങ്ങെ അമ്മ വി പറഞ്ഞാലൊക്കെ വിടും എന്നാലും അത് ശരിയല്ല
ഓഹ് ഇന്നാ ഇയാള് ശരി നോക്കിയിരുന്നോ
ആഹ് ഞാൻ നോക്കട്ടെ ഞാന് എന്തായാലും ഞാന് എന്തായാലും വരും വേറെ ഫംഗ്ഷൻ അങ്ങനെ ഒഴി ച്ചു കൂടാൻ പറ്റാത്ത ഉണ്ടെങ്കിലേ ഒള്ളൂ എന്തായാലും ഞാൻ വരും
ഉം
പിന്നെ ഉത്സവായിട്ട് എന്തൊക്കെണ്ട് പരിപാടി
ഓ പരിപാടി എന്തുവാ എല്ലാ വർഷത്തെയും പോലെ ഉത്സവം വരുന്നു പോവുന്നു പിന്നെ ഇവടെ കൊറെ പരിപാടികളുണ്ട് അതൊക്കെ കാണാൻ പോവുന്നുണ്ട് ഇന്ന് പക്ഷെ പോയില്ല മഴയായൊണ്ട് ആഹ് ഒരു സമയത്താ ഞാൻ നിന്നെ വിളിച്ചത്
ഓ മഴ മഴയായ പരിപാടിയൊക്കെ എങ്ങനെ നടക്കും
മഴ കൊളവവാതിരിക്കാൻ വേണ്ടി എല്ലാരും നോക്കുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ
അതാ സ്റ്റേജോക്കെണ്ട്ല്ലേ
ഇതില് കാണികള് പൊറത്തല്ലേ
ഓഹ്
ഉം
ഞാൻ എന്നാലും നോക്കട്ടെ ഞാൻ തോണ്ണൂറ് ശതമാനം വരാൻ ശ്രമിക്കാം
ഉം ഇല്ലെങ്കിൽ ഞാൻ പിന്നെ നിന്നോട് മീണ്ടത്തില്ല ഞാൻ ഒരവശ്യം പറഞ്ഞിട്ട് നീ വന്നില്ല
ഞാൻ നോക്കട്ടെടീ നീ പിണങ്ങാതെടീ നീ വേറെരെലും വിളിച്ചിട്ടുണ്ടോ
ഞാൻ വേറെ ആരേം വിളിച്ചില്ല ഞാൻ ഇയാളെ മാത്രേ വിളിച്ചോള്ളൂ
ഉം ഞാൻ നോക്കട്ടെ ഉറപ്പായിട്ടും വരാൻ ശ്രമിക്ക
എത്ര ഉത്സവത്തിന് വിളിച്ചിട്ട് ഓർമ്മയുണ്ടോ കേറി വരാതിരുന്നത്
ആഹ് അതെനിക്ക് അത്ര അത്യാവശ്യായിട്ട് ഞാൻ പറഞ്ഞില്ലേ അന്ന് എനിക്ക് വേറൊര് ഞങ്ങളെ റിലേറ്റീവിന്റെവിടെ ഉത്സവായിര്ന്ന് അന്നേരം എല്ലാരും
ഇനി എന്തെങ്കിലും
ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പൊ റിലേറ്റിവോന്നും ഇല്ല എല്ലാടും ഉത്സവൊക്കെ ഒരു മട്ടം ഒതുങ്ങിയല്ലോ
അതാ ഞാന് നിന്നോട് വീണ്ടും വീണ്ടും ചോയിക്കുന്നെ നീ വരുവോ വരുമോ നീ ഏറ്റിട്ട് നീ അവസാന നിമിഷ് ഷം കല് മാറിയ തിന്നെ ഞാന് കൊല്ലും
ഇല്ലേ ഞാന് വരൂന്നൊരു വാക്ക് പറഞ്ഞാ ഷുവറായിട്ടും വരും പിന്നെ നിക്ക്ന്ന കാര്യത്തിലേ ഒള്ളു ഡൗട്ട് ആഹ് ഞാൻ പറയാന്ന് ഞാ പറഞ്ഞില്ലേ എന്തായാലും നാളെല്ലല്ലോ രണ്ടൂസം കഴിഞ്ഞട്ടല്ലേ ഞാൻ ബിസിയാക്ക നിന്നെ
ഉം വരണേ ഞാൻ നോക്കി നിക്കും
ആഹ് ഉത്സവായിട്ട് എന്താ നിങ്ങടെ വക പ്രോഗ്രാം വെല്ലോം ഉണ്ടോ
ഇല്ല മറ്റ് സ്പോൺസേർഡ് പ്രോഗ്രാംസാ പൊറ്ത്തുന്നുള്ളെ പ്രൊഫഷണൽസ് വന്ന്ട്ട്ള്ള പരിപാടികളാ അതില്ല കൈ കൊട്ടി ക്കളി തിരുവാതിര പിന്നെ ഫജൻസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ
ആഹ് ഹാ പ്ലോട്ടോന്നുല്ല്യേ
അതാ ഞാൻ പറഞ്ഞഞ് അന്ന് ഉത്സത്തിനന്ന് പ പത്ത് നാല്പ്പത് പ്ലോട്ടുണ്ട് ഒരു മണി രണ്ട് മണിയൊക്കെ ആവും
ഓഹ് നമ്മടെ വകയായിട്ടൊന്നുല്ല ഓരോ വീട് അനുസരിച്ചല്ലല്ലോ അവിടെ കൊറച്ച് ഗ്യാങ് ഗ്യാ
അതെല്ലേടി നിങ്ങടെ എല്ലാ ഇത് അതില്ലേ നിങ്ങടെ ഏതൊ ക്ലബ്ബോ അതെ അതനുസരിച്ച് അതിന്റെ ഉണ്ടോന്നോയിച്ചെ
ആഹ് അതിന്റെ രണ്ട് മൂന്നെണ്ണം ഉണ്ട്
ആഹ്‌ പിരിവൊന്നുംല്ലേ
ഓ അത് അത്യാവശ്യം അത് പിന്നെ എന്താ ഇല്ലാത്തത് എന്താഘോഷം വന്നാലും പെരുവ് മുഖ്യം
ഇപ്പൊന്നുല്ലെ
ഞാൻ ആടെന്നും എടുത്തിട്ടില്ല അവിടെ കൊറെ പറയുന്നുണ്ട് ഇതൊക്കെ നടക്കുമന്നൊന്നും എനിക്കറിയത്തില്ല അവസാന നിമിഷം കിടന്നോടും
ഉ ആ ഞങ്ങളടെ ഇനിപ്പ വരിപ്പ ഞങ്ങളുടെ ഇപ്പ നിങ്ങടെ എത്രാമത്തെ ദിവസായി
ആഹ ആറ്
ആ് ഞങ്ങളടെ ഇവിടെ തുടങ്ങിയത് പോലും ഇല്ല അയിൻ്റ മുന്നെ ഇവിടെ ഡ്രസ്സൊക്കെ സെലക്ഷൻ ഞങ്ങളടെ കഴിഞ്ഞു തയ്ക്കാൻ കൊടുത്ത്
ഞങ്ങളടെ ഉള്ള ക്ലബ്ബുകാർ ബഡ്ജറ്റില് കുറച്ച് ബാക്കിലോട്ട് ഉള്ള ആൾക്കാരാണ്
സമയത്തെേ ഓളു
സമയത്തെ ഓടു മാത്രമല്ല സാമ്പത്തികമായിട്ട് പിന്നീ നിൽക്കുന്ന ആൾക്കാരാണ് എങ്ങനെ ചെലവ് കുറയ്ക്കാം എന്നതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക
ആ പിന്നെ ഇവിടെ എല്ലാരും അത്യാവശ്യം ജോലിക്കാരും ഹൈ ലെവലും അയില് ഒരുമാതിരി ജോലി എല്ല കൊച്ച് ടീംസ് ഒന്നും അല്ല പിള്ളോരൊന്നുമല്ല അങ്ങനെ
ഇത് കൊച്ചുങ്ങളല്ലെങ്കിലും ഞങ്ങൾക്ക് പ്ലോട്ടിന് ഫോക്കസ് കൂടുതൽ കൊടുക്കുന്നുണ്ട്
ഓ അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഡി ജെ ഞങ്ങക്ക് ഫ്ലോട്ട് ഇണ്ട് പിന്നെ ഡി ജെണ്ട് തുള്ളനുള്ള ഡി ജെ വേണോല്ലോ
ഉം അതൊക്കെ ഇവിടെ ഉണ്ട് ഇ അതൊന്നും നമ്മുടെ ഏരിയല്ലോ അതൊക്കെ ഈ ആമ്പൊള്ളാരൊക്കെ നോക്കിക്കോളൂല്ലോ
ആഹ
നമ്മള ഓൺലി പിരിവിന് പോക്കുക നമ്മുടെ വായിട്ട് അലച്ച് ആൾക്കാരെ വീഴ്ത്തുക ഇതൊക്കെയാണ് പരിപാടി
അതിന് നീ മോശന്നും അല്ല
ആഹ് അതൊക്കെ കോണ്ട പിടിച്ച്നിക്കുന്ന
ഉം എന്തോ ചെയിക്കാനന്ന് പറ
ഉത്സവം ഇതോടെ തീരും പിന്നെ അടുത്ത വർഷത്തേക്ക് ആലോചിച്ച് ആലോചിച്ച് കാത്തിരിക്കും
ഇനി ഒരു വർഷം ഇനി കാത്തിരിക്കണം അല്ലെ
ഉം ഒപ്പായിട്ടും വേണമെങ്കിൽ കാത്തിരിക്കണം
ഉം ഇവിടെപ്പന്നെ എത്തിയില്ല ഇനിയിപ്പ ഇനി ഇവിടെ ഞങ്ങളിപ്പഎണ്ണി തുടങ്ങി നാളുകള്
ഉം ഉം
അങ്ങനെ എന്തായാലും ബാക്കിയൊക്കെ സെറ്റ് ഇപ്പോഴേ എല്ലാത്തിനും ഓർഡർൊക്കെ കൊടുത്ത് ഫ്ലോട്ടിനായാലും ഡീജെയുടെ ഉള്ള വണ്ടിക്കായാലും
ഉം
ഇനി ഓ ഇനി ഉത്സവം ഇങ്ങു എത്തിയ മതി
ആഹ്‌ ഉത്സവം എത്താൻ വേണ്ടി എല്ലാരും കാത്തിരിക്കുന്നേ
അന്ന് അന്ന് എന്തോ ചെയ്യാന ആ അങ്ങനെ ഓരോ പക്ഷെ വരുമ്പോ സന്തോഷവും പോവുമ്പോ വിഷമാ
ഉം ഇത്രയും ദിവസം നല്ല വെയിലായിരുന്നേ ഇപ്പ മഴയായി ഉത്സവയപ്പോഴത്തിന് വെള്ളത്തിലകാനുള്ള പരിപാടിയാ
അത അതിന് ഫ്ലോട്ടൊക്കെ ഇതായി കഴിഞ്ഞാ അതിനകത്ത് താർപ്പയൊക്കെട്ടഴിഞ്ഞ ഒരു രസം പോലുമില്ല കാണാൻ
അതാ എവിടെങ്കിലും കെറി നിന്ന ഒരു അലമ്പ് പരിപാടിയാവും
അവരെല്ലെങ്കിലും അവരുടെ അതൊക്കെ നശിക്കാ അവർക്ക് എല്ലാ വർഷവും വേണ്ടുന്നല്ലേ അവര് നശി നശിക്കാൻ സമ്മയിക്കുവോ അതൊക്കെ
നിന്റെ കസിൻസ് ഒക്കെ വരുമോ ഉത്സവത്തിന്
ആഹ് എല്ലണ്ണവും വരും ഞാൻ പറഞ്ഞില്ലേ അവസാനത്തെ ഉത്സവം ഒക്കെ അല്ലേ അയിന്റെരിൽ എല്ലാം എത്തിക്കോളൂ
ഉം ഒരാഴ്ച മുമ്പേ വരുവോ അതോ തലേന്നെ വരുത്തോളോ
ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരായ്ച്ച മുന്നേന്നും വേരണ്ടന്ന് പിന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതിന്റെ പോറക്കിലും പിരിവക്കെ ഇനിയിപ്പോ തൊടങ്ങും അനൊക്കെ പോണം എ എനിക്ക് ഇവരൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇവർടെ
ഇവരടെ ഉമ്മ്
അല്ല ഞാനങ്ങനെ ല്ല ഞാനില്ലങ്കി ഇവരരും വരത്തില്ല ഞാ നേരത്തെ പറഞ്ഞ എനിക്ക് ഇങ്ങനെപോണം ഇവരെയെക്കെ സംബന്ധിച്ച് ഇവരൊക്കെ വരുമ്പോ നമ്മൾ വീട്ടി തന്നെ കാണം എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല അവരൊക്കെ ഇത് പറയുന്ന ടീംസാ എന്തവാ പരാതി ആഹ് അന്റെരിൽ ഞാൻ നേരത്തെ പറഞ്ഞ് ഞാൻ കാണത്തില്ലന്ന് അന്നേരം വരിതില്ലല്ലോ
ആഹ് ഇവിടെ ഏതൊക്കെ വനരാപ്പടകൾ ളോ
ആഹ വരുന്നേര് വരട്ട് നമ്മള് നിക്കും
പരതിയാടി അവരുടെ വീട്ടിൽ ചെന്നില്ല ഇവരുടെ വീട്ട ട്ടി ചെന്നില്ല ഞങ്ങളെ വിളിച്ചില്ല എന്തൊക്കെ കേൾക്കണംന്നറിയോ
അതെല്ലാരെയും അങ് വിളിക്കണം പ്രശനം അന്നേരങ്ങു തീരുമല്ലോ
വരുവോ വന്നില്ലെങ്കിൽ പറയാം നി ഞ്ഞണ്ടാ വരാഞ്ഞത്
ആ അന്നരം അത് നമ്മുക്ക് അറിയേണ്ടല്ലോ വരുക അവര് വിളിക്കുക വരുമെങ്കിൽ അവരുടെ ഇഷ് ടം വരണ്ടാങ്കിലും അവർടെ ഇഷ്ടം
ആ് ഇവിടെ ഇനീ അമ്മ എല്ലാരെയും വിളിക്കുന്നുണ്ട് നീ വരുന്നെങ്കി പറയണേ വരണേ
ആഹ ഞാൻ നോക്കട്ടടി പറയാം
അതഇപ്പ എന്തായലും ഞാൻ കാണും വിട്ടുന്നരും
തൊക്കെന്നുള്ളു
ഉം ആ വീട്ടില് എല്ലാരെ അന്വേഷിച്ചന്ന് പറയണേ ആഹ